ടെമോ
ആ കേൾക്ക്ണ്ട്
ആ ആ എന്നാ വിശേഷം
ഉം ചായൊക്കെ കുടിച്ചാ
ഇല്ല നോമ്പാണല്ല അതാരണം
ആ നോമ്പാണല്ലേതാ നോമ്പ് നോല്ക്കുണ്ട് നാനും ഫസ്റ്റ് ഒന്ന് തൊട്ട് നോറ്റീന് മൂന്നെണ്ണം നോറ്റ് നാലാമത്തെ ദിവസം അവധി ആയപ്പോ നിക്ക് പോയി അപ്പൊ ഞ്ഞി നാളെ നോൽക്കണം
ആ ആ
ആ റെഡി ആയില്ല ഈ നാളെ നോറ്റിട്ട് പിന്നെ വീട്ടിലൊക്കെ മീ നാത്തൂനൊക്കെ നോ ക്ക്ണ്ട് ആ വീട്ടിലെ മ്മ ഇവിടെ ആ അമൈമാ, പക്ഷേ നാത്തൂന് പിന്നെ അവരെ രണ്ട് മക്കള്, ന്റെ രണ്ട്‌ മക്കള്, ന്റെ ഭർത്താവ് പിന്നെ വേറെ രണ്ട് നാത്തൂന്മാരുണ്ട്.
റ്റ് രു വീട്ടിലാ? എല്ലാരും ഒരു വീട്ടിലാണോ? എല്ലാരും ഒരു വീട്ടിലാണോ താമസിക്കൻ എല്ലാരും ഒരു വീട്ടിലാണോ താമസിക്കണേ?
ആ അതെ. ഉം. അവിടെ വീട്ടില് എല്ലാരും ഇല്ലേ? ക്ക് രണ്ട് മക്കള്ണ്ട്. അന്റെ മക്കളൊക്കെ വിടെ അവിടല്ലെ? ഹലോ. അന്റെ മക്കളൊക്കെ അവടല്ലേ പോയാ?
ഇണ്ട്. ഇല്ല, ഇല്ല, ഇല്ല ക്ക് മൂന്ന് പേരാണ് ഉം. മക്കള് മൂന്ന് പേരാണ്
ആ പോയിട്ടില്ലല്ലേ?
ഒരാൾ പത്താം ക്ലാസ് കഴിഞ്ഞ് ക്ലാസ് തൊടങ്ങിട്ടില്ല
ആ തൊടങ്ങീട്ടില്ലലേ ആ
എന്തേലും ജോലി ചെയ്യുന്നുണ്ടോ?
ഇല്ലല്ല ജോലി ഒന്നും നോക്കിട്ടില്ല. പിന്നെ ഭർത്താവ് വിടൂല ന്തേലോക്ക നോക്കണന്ന് വിജാരിച്ചില്ല, പിന്നെ വീടുലാന്നും പറഞ്. ഏ അങ്ങനൊക്കെ ആയിട്ട് ഏ.
താവിനെന്താ ജോലി?
അവര്ക്ക് കോഴിക്കടേണ്‌. കോഴിന്റെ ആ അവിടെണ്‌. ഞങ്ങള ടുത്ത ന്നെണ്. ഇപ്പൊ പോക്കില്ല പ്പൊ ചെറിയ ആക്സിഡന്റ് ഒക്കെ ആയിന്റെശം ഒരു അപകടം സംഭവിച്ചു അപ്പൊ കൊറച്ച് റസ്റ്റ് വേണംന്നറഞ്ഞിട്ടെ ഇരിക്കണ്‌ ഞ്ഞി പ്പ അടുത്ത നോക്കി ട്ട് വേണം ഒക്കെ കഴിഞ്ഞിട്ട് എന്തൊക്കെ പാടാ വോ അതൊക്കെ ഒക്കെ പോയിക്കോയിക്കാരം കിട്ടൊന്നു ള്ള അറിയില്ല ആദ്യത്തെ കടയില് ഒക്കെ വേറെ ആൾക്കാര് അവ്ട്ത്തെ വാങ്ങീക്ക്ണ്‌. ഇനി ഇതൊക്കെ കയ്ഞ് വരുമ്പോ നെ ന്താ പാട്ള്ളത് അറീല്ല. യേ?
ചെറിയ മക്കളാണോ?
ആ ഒരാള് ആറാം ക്ലാസ്സ് പഠിക്ണേ ഒന്നിന് മൂന്ന് വയസ്. ആവണ്.
ഉം, ഉം
അന്റെറെ ഭർത്താവ് വിടേ?
വിടെണ്ട് ഞങ്ങക്ക് ചെറിയൊരു കടയി ണ്ട് പിന്നെ ഒരു കാറ്ററിങ്ങിന്റെ പണിയുണ്ട്
ആ ആ ആ. വീട്ടില് പ്പാരക്കെ ണ്ട്‌?
വീട്ടില് രണ്ട് മ എനിക്ക് മൂന്ന് മക്കളാ. ഒരാള് കാസർഗോഡ് ൽബിക്ക് പിടിക്കുന്നു ഒരാള് ബാംഗ്ലൂര് നഴ്സിഗിന്ന് പഠിക്കുന്നു അവരണ്ടേരും അവിടെയാ പിന്നെ ഒരു മോള് കള ഉം പിന്നെ നിക്കണില്ലേ? എന്താ? ഹലോ? ല്ലോ? ന്താ? ലോ?